അ
കേൾക്കുന്നുണ്ടോ
ആ കേക്കാണ്ട് പറഞ്ഞോളൂ
എന്താണ്ട് വിശേഷങ്ങള്
നല്ല ശേഷം സുഖാരിക്കണോ
ആണോ ആ നമ്മളൊന്നും നല്ല വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമല്ല മഴയുണ്ട് അതാ
മഴ ഇത്ര നേരം ഇണ്ടായിരുന്നു ഉപ്പ ചെറുതായിട്ടൊരു തോർച്ചുണ്ട്
ആ
നിങ്ങളെ ശബ്ദം നല്ല ബ്രേക്ക് ആവണ്ട്ട്ടോ
ആ പ്പഴോ
ആ ഇപ്പൊ കൊഴപ്പല്ല
മഴ അങ്ങനങ്ങ് നിയ്ക്കുമ്പോരു ബുദ്ധിമുട്ടാണ് വെളിലൊ
ആ ആ അതെ പൊറത്തു പോവാനും പറ്റൂല
ആ പിന്നെന്താ പഠിക്കുന്നാളോ അതോ എന്തോ ചെയ്യുന്ന പഠിക്കുന്ന ആളാന്നൊ
അതെ പഠി പഠിക്കുവാണ് പഠിക്കുവാണ്
ആ പടിക്കുന്ന
ഡിഗ്രി കഴിഞ്ഞു ഞ് പി ജിക്ക്
ഓ പിജി നോക്കുന്നു ആ
ങ്ങള് കൊറേ ആയോ ഇതില് വർക്ക്യു! ! ! ! ! ! ! ! ! ! ! ! !
പിന്നെ എന്താ വിശേഷങ്ങള് ഇവിളീന്ന് പോന്നയാന്നോ അതൊ നമ്മുടെ നാട്ടിന്ന് പഠിക്കുന്നയാന്നോ ഏറ്റൊം നല്ലത് ഹാ
ഏത് ഏത് സബാണ്
അല്ല നമ്മളീ പിന്നെ സയൻസൊക്കെ എടുത്തിട്ട് സയൻസ്
സയൻസ് നമുക്ക് ഒരുപാട് മേഖലകൾ ഇണ്ടല്ലോ
ആ ഇത് പിന്നെ സയൻസില് ബോട്ടണി ആയിരുന്നെടുത്തത് ഡിഗ്രിക്ക് ആ ബോട്ടണി
എവിടെയിരുന്നു
ആ കോളേജ് കൊലത്ത്
കൊല്ലം ആ
ചേച്ചിടെ മോളാണ് അപ്പൊ നീ
ബോട്ടൺ
ന്ന് ഇപ്പം വെളീലോട്ട് നമ്മള താല്പര്യത്തി പേരൻറ്സിന് പോണം ഇപ്പം
ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങള് ആള് നോക്ക്ണ്ടോ
ആ അവളിത് യു ജർമ്മനിയെക്കെയാണ് നോക്കുന്നത്
ബോട്ടണി പഠിച്ചിട്ട് ജർമ്മനി
ആ
അപ്പാൾക്ക് അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ടിരില്ലേ ജർമ്മനിയില് നോക്ക ക്കാണെങ്കി അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ചെയ്ത്
ഭാഷ ആ പറ ആ അത് പഠി ക്കുന്നുണ്ട്പ്പം ജർമ്മൻ പ്ലസ്ടു ന്റെ നഴ്സിങ്ങിനൊക്കെ പോവാൻ പറ്റൂ ആ അന്നേര ഇയാള് സയൻസാരുന്നു. പ്ലസ് ടുവിന് സയൻസ് ആരുന്നു അത് കഴിഞ്ഞഞ് നാട്ടില് ഡിഗ്രിക്ക് ചേർന്നതാ.
പിന്നെ എന്തിനാ ബോട്ടണ്ണി എടുത്ത് അപ്പൊ നഴ്സിങ്ങനെ എന്തേലും നോക്കായിരുന്നില്ലേ.
അങ്ങനെയുള്ള ഐഡിയ തോന്നി കാണതില്ലായിരിക്കും ഇപ്പോഴല്ലേ ആ ഒരു തോന്നിയ തോന്നിയത്. ഇപ്പം ആള് പറയുന്നത് വെളിൽി പോകാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോുന്നുണ്ട് ഇപ്പൊ. ആ അന്നേരം അതാ ഞാൻ ചോദിച്ചത് അങ്ങനെ എല്ലാ റും പോണുണ്ടോ ന്ന്.
നാട്ടില് പ്ലസ്്ടടു കഴിഞ്ഞിട്ട് നേരിട്ട്. ഹ നഴ്സിംഗ് പഠി..
ആ പഠിക്കാൻ നല്ലായിരുന്നു ആഹ പോയ്ത അന്ന് പോയില്ല. ജോലി ആ ജോബിിന കയറായിരുന്നു ഇനിയിപ്പം. ഏ അറ എടുക്കു ചിലര് ഒരു വർഷം എടുക്കും ജർമ്മൻ ഭാഷയെ പഠിച്ചു വരാൻ. പഠിച്കഴിഞ്ഞിട്ട് പിന്നെ അവി. ഇത്തെ ഗവൺമെന്റിന്റെ കോളേജിൽ പോകാനെന്നാണ് ഉദ്ദേശിക്കുന്നേന്ന്.. ജ ജർമ്മനിൽ തന്നെ ഗവൺമെന്റ് അപ്രൂവൽ ഉള്ളതോട് അത് ഒരു വർഷം. വം അല്ല ഒരു മാസം തന്നെ. ഒൺ ണ്ടാക്ക് റുപ്പീസ് അവർ കൊടുക്കുംന്ന് സ്റ്റൈഫന്റ ആയിട്ട് പഠിക്കുന്നതിന് അതവിടെ. തന്നെ ചില വാക്കും അവർക്ക് അങ്ങനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടന്ന് പറയുന്നു. ആഹ സ്കോളർഷിപ്പ് ഉണ്ട് അങ്ങനെ പോകെന്നാ പറയുന്നത്. നമ്മളൊക്കെ പറഞ്ഞ ഇവിടെ തന്നെ എന്തായാലും. ജോലി നോക്കും പി എസ് സി ഒക്കെ നോക്കും അത് അവർക്ക് താല്പര്യില്ല. ഫ്രണ്ട്സൊക്കെ പോന്ന്. അന്ദര ഞം അയാക്കും പോണം അങ്ങനെയാണ്.
കൊഴപ്പൊന്നുമല്ല ആൾക്ക് താല്പര്യംള്ളതാണെങ്കിൽ.
അപ്പേണ്ടോ എല്ലാരും പറഞ്ഞോക്കെ.
ഉഹ
ആ അ മോളോട് ചോ ചോദിച്ചതാണ് എങ്ങനാ. ആ തോന്നുന്നു അല്ല. അ പോകുന്നു അപ്പൊ അവരോര താല്പര്യത്തിന് എല്ല പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും. േത്ര നിർദേശിച്ച് ചെയ്യുന്നുണ്ട് പോുന്നുണ്ട് ഫാമിലി ഒരുപാട് ഉണ്ട് പോ..
ആ ഒരുപാട് കൊണ്ടു പോണ കൊറെ അക്കാദമികൾ.
ആൾക്കാരോ കൊണ്ടണ്ട് അതിന്റെ ഏജൻസി തന്നെ ഉണ്ടല്ലേ എ ജെൻസി തന്നെയുണ്ട്.. വക്കേഷൻ കൺസൾട്ടൻസി എന്നും പറഞ്ഞ എന്റെ ഒരു ഏജൻസി എന്ന..
ആ നമ്മള്.
ഇപ്പ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിക്കുന്നവരുണ്ട് അങ്ങനെയണ്ട് അതും കിട്ടിട്ടുണ്ട്. ആ ചെിലര് പൈസ. ഒക്കെ മേടിച്ച് മൂ.
കയ്യ്ഴിയനരുണ്ടാവും.
പൈസ മുങ്ങോ നല്ല പൈസ മേടിച്ചിട്ട് അവര് നല്ല കോളേജ്ന്നൊക്കെ പറഞ്ഞ് ചെല്ലു.. എഴുന്നണ്ട് നല്ല കോളേജാ പറു പോകും നമ്മള പോയിരങ്ങത് ഇത് അറ്റുണ്ട് പിന്നെമക്ക് വിശ്വാസള്ള ഓരോരുത്തർ പോയി.
അപ്പൊ അതൊക്കെ നോക്കീട്ട് അവൾക്ക് താല്പര്യള്ളണ്ട് നോക
ന്നെ ഉ പിന്നെ എന്താണ് വേറെ വിശേഷം യാത്രക്ക് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണോ?
ആഹ ചെറുതായിട്ടൊക്കെ.
ആ ആ ഫ്രണ്ട്സായിട്ടൊക്കെ പോവോ
ഫ്രണ്ട്സു ആയിട്ട്.. ആ എടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഇപ്പൊ നമ്മളെ മലമ്പുഴ എസ് എസ്
ആഹ ആഹ ആഹ ഞാൻ മലമ്പുഴ ബീച്ചില് നമ്മള് ആ മലമ്പുഴ പാർക്കിൽ വന്നിട്ടുണ്ട് ഞാൻ മലമ്പുഴ മലമ്പുഴ ആയിരുന്നു
ആ അതെ അതെ
കണ്ട ആ ന്ന് ആ റോപ്പ് അതിലൂടെ പോ അതിനകത്തൊക്കെ കേറി ഞാനന്ന് ആദ്യായിട്ട് അതിൽ കേറുന്നത് തന്നെ അന്ന ഇത്രക്ക് തോണ്ട്
ആ ആ കേക്കാണ്ട് ഇന്നലെ ശബ്ദം ഇടക്കിടക്ക് നല്ല ബ്രേക് ആവണ്ട്
ബ്രേക്ക് ആകുന്നുണ്ടോ ഞ വിട്ട് വിട്ട് വിട്ട് വിട്ട് ആണോ അപ്പൊ ഞാൻ പ അതെ ഞാനും മലമ്പുഴ വന്നിട്ടുണ്ടായിരുന്നന്ന് പറഞ്ഞ സ്കൂള്.. കോളേജ് പഠിക്കുന്ന സമയത്ത് ടൂറിന് വന്നിട്ടുണ്ട് കോളേജിൽ നിന്ന് കൊണ്ടുപോയി. അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ എന്താണ് റേഷ്യ ഞങ്ങള് കൊല്ലം കൊല്ലം കൊല്ലം ഉം നമ്മള് കോളേജിന്ന് ടൂർ പോയത് കോയമ്പത്തൂര് പാലക്കാട് അങ്ങനെ ഈ മലമ്പുഴയൊക്കെ വന്ന് കണ്ടത്. അല്ലാതെ വന്നിട്ടില്ല.
ഒരുപാട് കൊല്ലായോ?
ആഹ ഞാൻ പത്ത് കൊല്ലത്തിൽ കൂടുതലായി പത്തല്ല ഇരുപത് കൊല്ലമായി അങ്ങനെ ഇരുപത് കൊല്ലായി വന്നിട്ട് ഇപ്പൊ അതുപോലെന്നുല്ലല്ലോ ഒരുപാട് വികസിച്ച് കാണത്തില്ലേ? ഇരു ആ ഇരുപത് കൊല്ല കറക്ട് ആയി ഇരുപത് കൊല്ലായി
ഉ അപ്പോ രണ്ടായിരത്തി ആറിലോ
ആഹ ആ സമയത്ത് ആഹ് അതെതെ ഉം
അപ്പൊ പ്രീ ഡി ഗ്രി ആയിരുന്നോ?
ന്താ
പി പ്രീ ഡിഗ്രി ആയിരുന്നോ?
ഡിഗ്രിക്കായിരുന്നു അന്നേരം.
ആഹ ഏതാ ചെയ്തെ?
മലയാളം ആ അപ്പൊപ്പോ ജോബ് വന്നു ണ്
ഇല്ല പിന്നെ നോക്കിയില്ല പിന്നെ പിള്ളാരായി പിന്നെ നേഴ്സറി ട്രെയിനിങ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോബ് നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു പിന്നെ അവര് പടി സമയ ആവുമ്പം സ്കൂളിൽ വിളിക്കാൻ പോകണം അങ്ങനെയൊക്കെയി
ആ
കളഞ്ഞത് ആ അ തിരക്കായി പിന്നെ ആ ഒരു ഫീൽഡ് അങ്ങ് പോയി പിന്ന ഒരു ഇന്ട്രസ്റ്റ് ഇല്ല ഇപ്പൊ നമ്മള് കൊറച്ച് നാള് ഹൈദരാബാദിലായിരുന്ന് അന്നേരം അവിടെ സ്കൂളിൽ പഠിപ്പിക്കുവായിര്ന്ന് അങ്ങനെ പോയിട്ടുണ്ടോടെ
ഹൈദരാബാദ് ഹസ്ബൻഡ് അവിടെ വർക്ക് ഇണ്ടോ
ത് നമ്മൾ ഫാമിലിായിട്ട് കുറച്ചളവിടെ താമസിചിർന്ന് അന്നേരം അന്ന് നല്ല അന്നക്കെ നമ്മിടെ നാട്ടിൽ നഴ്സറി ടീച്ചർക്കൊക്കെ അധികം ശമ്പളം കൊടുക്കത്തില്ല ഇനി ഇപ്പോഴ എങ്ങനാന്ന് പക്ഷെ അവിടെ നല്ല സാലറി കൊടുക്കാർന്ന് കേരളത്തിൽ ഇ ടീച്ചർമാരാന്ന പറഞ്ഞട്ടെ അങ്ങനെ ഉ കേരള കേരളത്തില് സ വിദ്യാഭ്യാസം കൂടുതല എന്നുള്ള എന്ന അത് ആ ആ ഇവിട്ന്ന് വന്നെന്ന് പറഞ്ഞ നല്ല ഇതായിരുന്നു അവർ ഭയങ്കര ബഹുമാനക്കെ നമ്മളോട് നല്ല ശമ്പളം തരുവര്ന്ന് ആ രണ്ട് മൂന്ന് വർഷം അങ്ങനെ അവിടെ ജോലി ചെയ്ത് പിന്നെ ഇഞ് പോർന്നിട്ട് പിന്നെ ആ ആ കേറാ ആ കേറൻ പിന്നെ അത്ര ശ്രമിച്ചതുല്ല നാട്ടി വന്നിട്ട് ആ അവിടെ തന്നെ നിക്കുവാരിന്നെ പിന്നെ അവിടെ തന്നെ പേയ്ക്കൊണ്ടിരിക്കായിരുന്ന്
ആ അപ്പൊപ്പ എത്ര കുട്ടിളിണ്ട്
രണ്ട് പേര് രണ്ട് പേര്
വെൽതായില്ലേ
ഉം വെൽതായി വതായി പിന്നെ വേറൊക്കെ എതോണ്ട് വിശേഷം എന്തടാ
ആ നല്ല വിശേഷം
ആ പിന്നെ ഫുഡൊക്കെ രാത്രിലേക്ക് എല്ലാ ശരിയായോ
ആ ഓക്കേണ്
അമ്മല് കുക്ക് ഏയ്‌ന്തൊക്കെ ശരിയടാ ഓക്കെ ശരിയെന്നെ വിളിക്ക
ആ